ആഹ് കേൾക്കാൻ പറ്റ്ന്ന് ണ്ട്. എന്തായീ, എന്താ വിശേഷൊക്കേ?
പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ് കൃഷിയോ അങ്ങനെ കാര്യങ്ങളോ ഇണ്ടോ വീട്ടില്?
കൃഷീ അങ്ങനെ പ്രത്യേകിച്ച് കൃഷിയില്ല. ഞങ്ങക്ക് പത്ത് സെന്റ് സ്ഥലവുണ്ട്, അപ്പൊ അതിനകത്ത് ഏ ഞാനീ പർഞ്ഞൂട്ട് ഞാനെന്തേലൊക്കെങ്ങനെ ചെയ്യുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വല്ല്യ കൃഷിയൊന്നൂ ല്ല. നമ്മള് സാധാരണ ഈ മുളക് ഏ പിന്നെ ഈ പച്ചക്കറി അയിറ്റൊക്കെ ഇല്ലേ, അങ്ങനെ വെള്ളരിക്ക്യും പ്പണ്ടായിക്കെടപ്പുണ്ട് ചെറിയ ഒരു തയ്ല്. പിന്നെ ഞാൻ രണ്ട് മൂന്ന് വെണ്ടക്ക തയ്യ് നട്ട്ട്ട് ണ്ട്. അങ്ങനെ വല്ല്യ കൃഷിയുള്ള സ്ഥലല്ല.
ആഹ് ആഹ്. തെ തെങ്ങൊന്നൂല്ലാ?
ഷീണ്ടൊ വേറെന്തേലു ഒക്കെ? അ തെങ്ങ് മൂന്ന് തെങ്ങ് ഇപ്പണ്ടായീല് രണ്ട് തെങ്ങും വല്ല്യ മെച് ത്തിലല്ലപ്പ. ഒരു തെങ്ങില് ഇപ്പ തേങ്ങയ്ണ്ട്. പ്പതീന്നാണ് ഞങ്ങള് തേങ്ങ കൈകാര്യം ചെയ്തോണ്ടോണേ.
ആഹ് ആഹ് വീട്ടിലെ ആവശ്യത്തിന് മാത്രട്ക്കും.
വീട്ടിലെ ആവശ്യത്തിന് അതീന്ന് തേങ്ങ എടുക്കും. ഉം അങ്ങനെ. നിങ് ക്ക് തേങ്ങെക്കെയ്ണ്ടോ?
നമ്മക്ക് ഇവിടെ എൻ്റെ വീട്ടില് ഞാൻ പറഞ്ഞില്ലേ സ്ഥലോം പിന്നങ്ങനെ ഇല്ല. അത് നടത്തി ക്കാനുള്ള മുറ്റൊ ഇല്ല. ഇല്ല മുറ്റ ഒന്നുല്ല. ഇണ്ടായതപ്പത് നശിച്ചു പോയി. ഇണ്ടായിട്ട്ണ്ടായ്നു, അപ്പത് മോശായിപ്പോയി. എന്തോര് ഏ ഇതു വന്നി ട്ട് ഒരു രോഗം പിടിപെട്ടിട്ട് അതങ്ങനെ.
ആഹ് ഓഹ്. ഇവിടെപ്പതാ റെംപുട് ട്ടാനുണ്ട്. ഞങ്ങക്ക് റംമ്പൂട്ടാൻ ക ക നാളുകളായിട്ടുള്ളത് വല്ല്യ മരാ റംമ്പൂട്ടാന്റെ. അതിനക് ത്തൊരു പാട് റംബൂട്ടാൻ ഇണ്ടായിട്ട്ണ്ട്.
ആഹ്
അപ്പൊതേ ഇപ്പൊ കായ്ച്ച് കെടപ്പുണ്ട്. ഒരുപാട് കായ്ണ്ട്.
ആഹ് അൻക്കെങ്ങനേ ഇല്ല ഇല്ല അതൊന്നുല്ല. അതന്നെ നമ്മളെ വീട്ടിലൊന്നും ഇല്ലാ. നമ്മളപ്പൊർത്തെ തൊട്ടെ അയൽവാസിൻ്റെട്ത്ത് ഇണ്ടായ്നു.
ആഹ ഹാ ആഹ്, ഇത്പ്പൊള്ളേം കൊണ്ട് സുഖാണ് മക്കക്ക് പഠിച്ച് പറ്ച്ച് ച്ച് തിന്നാനൊക്കെ കൊതിയില്ലാണ്ട് പറിച്ചീനാ.
ആഹ് ആഹ് അതേ.
ആഹ് അതാർഞ്
എനിക്ക് നടാനൊക്കിഷ് ട പക്ഷേ, ഇത് ഇ വേ ഇവിടുത്തെ എന്റെ വീട്ടിലേത്തെ മണ്ണ് അത്ര ശരിയില്ല. നമ്മളെ ഇ കെണറ് കുഴിച്ച മണ്ണ്ണ്ടല്ലോ, ചെവിടി മണ്ണ് പറയും. ആഹ് അത് അത്ര വളക്കൂറില്ലാത്ത മണ്ണല്ലേ.
ആഹ് നിങ്ങടെ മണ്ണ് പാത്രം പൊ പിടിക്കൂല്ല സാധനങ്ങള് പിടിയ്ക്കാച്ചിരി പാട്ണ്ടാവും.
ഇല്ല, ആഹ് അത് അതാണ് മുറ്റത്തൊക്കെ ഇ ഇട്ടെ മണ്ണതാണ്.
ഔ വ്വ വ്വ വ്വ വ്വ വാ
അപ്പാ അതിലൊന്നും പിടിക്കു പിടിക്കുന്നില്ല നട്ടതൊന്നും. എല്ലം നശിച്ച് പോവ്ന്ന്. പിന്നാ ഇത് കുറച്ച് ഉപദ്രവങ്ങളുണ്ട് ഈ പന്നി പോലത്തെ അതിനെ കുറിച്ച്ല്ല ആഹ് അത അതെല്ലാം ഉണ്ട് അതും പിന്നെ മറ്റ ദേ മുള്ളം പന്നി കാട്ടു പന്നിയാലുംല്ലേ?
ആഹ്. അതീരാത്രി സമയങ്ങളിലള്ള വരുവുള്ളൂ അപ്പൊ നമുക്ക് ഓടിക്കാനും പറ്റൂല-
ഉം പപ്പായൊക്കെ നശിപ്പിച്ചാളി പപ്പായൊക്കെ ഉണ്ടായതെല്ലാം പൊട്ടിച്ചിട്ട് തിന്നാളിം ഉം അങ്ങനെങ്ങനെ റോട്ടിലും. നമ്മള ത് റോഡ് മുൻ റോഡണ്ട് പക്ഷെ ഫുള്ള് കാട് പോലത്തെ പ്രദേശാന്ന്
ഓഹ്വ്വവ്വവ. ഇപ്പൊ ഞ ഞങ്ങളുടെ മുളകൊന്നും അങ്ങനെ നടുല കവറിലൊക്കെ ആലും മൊളക് പോനട്വോ നിങ്ങ് പിടിക്കാൻാടാലേ മണ് ശരില്ലാ
ആഹ് പച്ചമൊളക് ആവാറുണ്ട് കാന്താരി അതൊക്കെയ ആവും. ഈ പപ്പായെല്ലോം നശിപ്പിച്ചളയും ആഹ്.
കാന്താരിമൊളവ് നല്ലൊരു ഐറ്റാണ്.
ഉം പപ്പായക്ക പറ്റ ആഹ് എരിവൊക്കെ ഇണ്ട ഇഷ ഉപ്പിലൊക്കെ ഇടും ആഹ് മാങ്ങയൊക്കെ ഉപ്പിലിടും. പിന്നെ പച്ചമുളകും കാന്താരിക്കെ ഇട്ടട്ട് ഉപ്പ അതി പെട്ടെന്ന് പെട്ടന്ന് കഴിയും. എട്ട പടന്നക് ഈരുമൂന്നാല് ദിവസത്തെ ഉണ്ടാവും പിന്നെ അച്ചാറോടും മാങ്ങ കൊണ്ട് അങ്ങന ഇട്ടക്കാറില്ല മാങ്ങ മാങ്ങനെ കൊണ്ടൊക്കെ ഉപ്പില വെച്ചാ ന്ന്ടാറില്ലേ?
ഞങ്ങൾ ഉപ്പിലിട്ട് വാങ്ങാന്ന് പറഞ്ഞ എനക്ക് ഇഷ്ടള്ളൂ പിന്നെ പുള്ള് ആരും കൂട്ടൂല അതാരണം അതൊന്നും ഞാന ഇടലില്ല.
ആഹ് ആഹ് മക്കളൊന്നും കഴിക്കൂല?
മക്കളൊന്നും അങ്ങനത്തെ കഴിക്കില്ല.
ഓഹ്.
ഉപ്പിലിട്ട വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മ പൂളക്കിയിട്ട് ഉപ്പിലി തിങ്ങനെവെറുതെതിന്നൂലെ അതൊക്കെ ഇഷ്ടത് ഞാൻാൾ ഇട്ട് വച്ച അത് വേൻ തീർന്ന്.
ആഹ്.
ചെറ ചെത്തി പൂളാക്കിയിട്ട് ഇങ്ങനെ ഉപ്പ് ഉപ്പും സുസുറുക്കിയിട്ട് വെച്ച് അങ്ങനെ ചെയ്യൂലേ
ആഹ് അങ്ങനെ തന്നെയ്യല്
അത് കാര്യം പിന്നെ അല്ലാണ്ട് മുഴുവനും നമ്മളീ ഉപ്പു മാങ്ങയി ഇട്ട് വയ്ക്കൂല ഭരണിയിലാണ്ട് കുറേ നാളുകള് ഞ്ഞ് എടുക്കണത്. അത് ഞാൻ ഇടലില്ല അതെനിക്കും വലിയ കാര്യ ഇല്ല അവന് അത് ചമ്മന്തിയാച്ച ല്ലാന്നൊക്കെ പറയേണ്ട് എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല.
ആഹ് ഞാനും അങ്ങനെയ ചെയാറില്ല മറ്റേ മുറിച്ചിട്ട് തന്നെയന്ന് കട്ട് ചെയ്തിട്ട് തന്നെയന്നാ ചെയ്യാ
ആഹ് അത് വല്യ കാര്യ അത് പിള്ളേരി ന്നോളൂ ഇവിടെ.
ആഹ് പിന്നെ അച്ചാറ് അതുപലെന്നെ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് ആക്കുന്ന അച്ചാറ് അച്ചാർ പൊടിയന്ന് ഉം മൊളക് പൊടിയും.
അച്ചാറൊക്കെ
ആഹ് മറ്റേ ശർക്കരയൊക്കെ ഇട്ടിട്ടാക്കും
ആഹ് അത് ഇട്ടാ ഉണ്ടാക്ക്ണല്ല നല്ലതാണൊ അങ്ങനെ ഇണ്ടാക്കിട്ട്?
ആഹ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല- മോശാവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ഫ്രിഡ്ജില് വെച്ചാൽ മതി.
ആഹ് അതെങ്ങനെ സാധാരണ നമ്മള് അച്ചാറ് പൊടിയൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യണത്?
അച്ചാറ് പൊടിയൊന്നു വേണ്ടാ മൊളക് പൊടിയും പിന്നെ മഞ്ഞൾ പൊടിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ലെണ്ണയിലാന്ന് ആക്കുവാ ആഹ് ആഹ് ചെലൈറ്റ് പഴുപ്പുള്ള മാങ്ങയാന്നെ പ്രശ്നൊല്ലാ ഇല്ല ഇല്ല എണ്ണയിലാക്കിയാലാന്നത് അത് ഏഹ് കേടു വെരാതിരിക്
ആഹ് കേടു വരൂലാ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്
ആഹ് അങ്ങനെ വന്നിട്ട് ഏഹ് പിന്നെ കൊറച്ച് കൊറച്ച് വെള്ളം ഒരു കാക്ലാസ് വെള്ള ഒഴിച്ചിട്ട് മാങ്ങ തെളപ്പിക്കും നല്ലോണ്ണം മാങ്ങയും ഈ പൊടികളൊക്കെ ഇട്ടിറ്റ് പിന്നാ കടുകും ഏഹ് ഉലുവയൊക്കെ പൊടിച്ച് വറുത്ത് പൊടിച്ചിറ്റ് അത് അതിന്റെ പൊടിയും ഇടും അത് ഏഹ് പിന്നെ കാച്ചീട്ട് ഒഴിക്കുകയും ചെയ്യും
അല്ലാ അപ്പൊ സു നമ്മള് വിനാഗിരി ചേർക്കോ അതിനാത്ത് സുർക്ക പോലെ
ചേർക്കും ചേർക്കുന്നവർക്ക് ചേർക്കാം പുളി വേണെന്നുണ്ടെങ്കില് അത് മോശാവതിരിക്കാൻ വേണ്ടി വിനാഗരിയും നല്ലതാണ് പക്ഷെ ഞാനധികങ്ങനെ ചേർക്കാറില്ലാ കുട്ടിയെക് പ്ര ഇല്ലാ ഞാനങ്ങനെ ചേർക്കാറില്ലാ കൊറച്ചോ മറ്റോ ചേർക്കാറുള്ളൂ കാരണം മക്കക്ക് കൊടുക്കുന്നതല്ലേ വയറിന് മധുരം മധുരൊള്ള അച്ചാറാവാൻ വേണ്ടീട്ട് നല്ല മധുരവും പുളിയും എരുവും ഒക്കെയുള്ള ആഹ് നല്ല ടേസ്റ്റാണ്
അപ്പൊ പുളി ഇണ്ടാവൂലാല്ലോ ഒട്ടും പുളി ഇണ്ടാവൂലാ മാങ്ങക്ക്
ഇല്ല പുളിയില്ലാത്ത മാങ്ങ ഞാൻ ആക്കല് പുളിയുള്ള മാങ്ങ നമ്മക്ക് അങ്ങനെ അധികം ഇഷ്ട്ടല്ലാ
ആഹ് പുളിയുള്ള മാങ്ങാ ഇവിടെയും കാര്യല്ല ഞാ ഒരു ദിവസം പുള്ളിയില്ലാത്ത മാങ്ങ കിട്ടിയപ്പ ഞാനും അത് ചെയ്ത് പക്ഷെ പുളിയുള്ള മാങ്ങയാ പിന്നെ കിട്ടുന്നത് അതൊണ്ട് ഞാ പിന്നെ അച്ചാറിട്ടില്ലാ ഒരു പ്രാവശ്യം ഇട്ടുള്ളൂ
ആഹ് ശർക്കര ഉരുക്കി ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ഇണ്ടാവും
ആഹ് അതെനിക്കറിയാ പാടിണ്ടായില്ലാർന്നൂട്ടോ അത് ഇച്ചിരി ചേർത്താ മതി എന്തോരം ചേർക്കണം ശർക്കര ഉരുക്കി ചേർക്കുമ്പെ
അത് നമ്മക്ക് ഏഹ് മധുരത്തിനുസരിച്ചിട്ട് നല്ല ഓവർ മധുരം വേണ്ന്നവരിക്ക് അങ്ങനെയും ചേർക്കാം പിന്നാ ഉം
ആഹ് മധുരം ചേർത്ത്ന്നോർത്ത് നമുക്ക് കൂട്ടുമ്പോ അത്ര തോന്നൂലാല്ലെ കൊഴപ്പയില്ലായിരിക്കും അല്ലെ
ഇല്ല ഇല്ല പിന്നെ പഞ്ചസാര അല്ലാല്ലോ ശർക്കരയല്ലേ അപ്പോ അതിന്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ ഇണ്ടാവാ
ആഹ് അത് ഞാ ചെയ്തോക്കിയിട്ടില്ലട്ടോ അത് ഇനി ഞാൻ ചെയ്തോക്കണം അപ്പാ
ഉം എന്നിട്ട് ആ ചൂടില് തന്നെ അതിലാ ആ ഉരുളീ തന്നെ അങ്ങനെ കൊറച്ച് നേരം ഒര് ഒന്ന് രണ്ട് മണിക്കൂറ് അങ്ങനെത്തന്നെ പൊത് ത്തി വെച്ചാല് അടച് അടച്ച് വെച്ചാലും നല്ല ടേസ്റ്റ് ഇണ്ടാവും
ആഹ് മോളപ്പോ വിനാഗരി ചേർക്കൂല്ലാ വിനാഗരി ചേർക്കാണ്ടെന്നെ ശർക്കരയും ചേർത്തിട്ട് ചൂടാറി കഴിയുമ്പം ടിന്നിലാക്കി വെച്ച്
ആഹ് വെക്കും ആഹ് അതെ ഒരു കുപ്പീന്റെ ഭരണീല് ആക്കി വെക്കും പ്ലാസ്റ്റിക്കിലൊന്നും എടുത്തെക്കൂല്ലാ കുപ്പി കുപ്പി ചില്ല് കുപ്പിയില്ലേ?
ആഹ് ചില്ല് കുപ്പിയിലാക്കി വെക്കണേ
ക്കും ആഹ്
ആഹ് ആഹ് ആഹ് ഇനി ഞാനതൊന്നൂടെ ചെയ്ത് നോക്കട്ടെ
അതെ നല്ല ടേസ്റ്റ് ഇണ്ടാവും കറിവേപ്പിലയൊക്കെ ഇട്ടിറ്റ് നല്ലെ കറിവേപ്പിലെൻ്റെ കറിവേപ്പിലയെല്ലം നല്ല കിട്ടുവേ നമ്മ മുന്നിത്തന്നെയുണ്ട് കറിവേപ്പില മരം അതൊന്നും വാങ്ങില്ലാ ആഹ് അതൊന്നും കടേന്ന് വാങ്ങൂലാ അതെല്ലം കടേന്ന് വാങ്ങിയതന്നെ വെഷാംശങ്ങളടി
അതാകെ വെഷാംശമാണ് കടേല് മേടിക്കലൊക്കെ എല്ലാം വെഷാണിപ് തിന്നണതപ്പിടിയും പിന്നെ
ഉം അതെ പച്ചക്കറിയെല്ലാം ഇത് മുക്കി വെക്കണെന്നാ പറയുന്നത്
ഔവ്വാ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാല് ഈ തെരക്ക് പിടിച്ച് ചെയ്യണോടത്തില് അത് അതൊന്നും ചെയ്യാൻ നേരം കിട്ടലില്ല.
ചെയ്യൂല അതന്നെ പറയുന്നു അത് ഫ്രിഡ്ജ്ൽ വെക്ക പിന്നെ ചെയ്ത് വെച്ചാ മതി ന്ന പിന്നെ നമ്മക്ക് പിന്നെ ഓരോന്നോരോന്നാക്കി എട് ചെയ്യണ്ടാലോ അത് വാങ്ങി കൊട്ത്തത് വ വ വക്കുമ്പോൾ തന്നെ നല്ലോണം കഴുകിട്ട് ഒരു മണി ളം മുക്കി വെച്ചാ മതി വള്ളത്തില്.
ഓ ഓ ഈ ഫ്രൂട്ട്സ് മേട്ച്ചാലും അങ്ങനെ പറയുന്നുണ്ട് മഞ്ഞ പൊടി വെള്ളത്തില് മുക്കി വെച്ചിട്ട് കഴിക്കണോന്നുള്ളത് അ
ന ല്ലേ മുടിക്കായാലും സ്കിന്നിനായാലും.
ആഹ് മു മു കറിവയ്പ്പ് ഭയങ്കര നല്ലതാ കറിവേയ്പ്പ് ഞങ്ങള്ടെ വീട്ട് വലൃയൊരു മരം ഉണ്ട് പക്ഷെ. അതൊര്പാട് മോളിലേക്ക് പോയേക്കാന്നേ ഇപ്പൊ ഞാന് അപ്പോ അപ്പൊ എല്ലാരും പറയണ് വീടിന്റെ മുകളിൽ പോകാൻ പാടില്ലാന്ന്.
ആഹ് അങ്ങനെയും പറയുന്ന കേക്കുന്നുണ്ട്.
ഉം ഞാനപ്പൊ പട്ട ഒടിക്ക്യന്നോർത്തോണ്ടിരിക്ക്ണ് പിന്നെ മുകളിലേക്ക് പോയാലും നമുക്ക് പറിക്ക്യാൻ പാടാണല്ലോ.
ആഹ് കൊത്തീറ്റ് കൊട്ത്താ മത്യേലോ അന്നേരം താഴത്ത്ന്ന് വീണ്ടും മൊളക്കുല്ലോ. ഇവിടെയും വെല്ല്യ മരയ്ര്ന്നു കൊത്യേത.
ആഹ് അ അതല്ലാ അത്യാവശ്യത്തിന് കിട്ടൂലല്ല.
ഉം ഉം.
ഭയങ്കര മോളിലാവുമ്പേ.
അതെ പൊക്കാട്ടി ആഹ്.
അപ്പ അതോണ്ട് ഞാന്പ്പം വട്ടോടിക്കന്നോർതോണ്ടിരിക്കാണത പ്പ ഈ താവട്ടെ ന്നോർത മഴ അങ്ങോട്ട് പിടിച്ചയ്ഞ പിന്നെ പി പൊട്ച്ചിങ്ങട്ട് പോന്നോളൂല്ലോ.
ആഹ് മഴയ്ക്കിണ്ടോ അങ്ങോട്ട്?
ഇപ്പം മഴ തേ പ്പ രണ്ടൂന്ന് ദിവസായിട്ട് വൈകീട്ട് നല്ല മഴയ്ണ്ട് നിങ്ങ
ആഹ് ആ രാത്രിയാണ് പെയ്തത്.
ഇന്നലെ രാത്രി വടെ പെയ്തൂട്ടാ നല്ല ഇടിണ്ടായി മഴയീണ്ടായി.
ആഹ് ഒരു വൈകുന്നേര അഞ്ച് മണി ആറ് മണി മു തലേ തൊട്ങ്ങും മഴ പെയ്യാൻ ഇ അത് ഉം പകല് നല്ല വെയില് ചൂടും സയ്‌ക്കാൻ പറ്റതില്ല ആ റോഡ അറങ്ങാൻ പറ്റൂല ഒരു കടയിലേക്ക് വരെ പോവാൻ പറ്റൂല കൊട എടുത്തിട്ട് വേണം പോവാൻ വേണ്ടി.
ആഹ് അതെ മക്കളെ ഒ രു സല്ത്ത്ക്ക് വിടില
ണ്ടേ ഉം അവരെന്നും പൊർത്തറ്ക്കാർല ആ ചൂട് കുരു ആവും മുഖക്കെ.
ന്യൂസിലൊക്കെ മൊത്തം കേക്കാർന്നു അതാരം അങ്കംവാടി ഒക്കെ അടച്ചേക്കാർന്നല്ലോ.
ആഹ് അംഗനവാടി പ്പഞ് മിഞ്ഞാന്ന് മുതല് തൊറന്ന് ടീച്ചറന്നിട്ട് പറഞ് ല കുട്ട്യാള്. ആഹ് നിർബന്ധിക്കാണ്ട് നിങ്ങൾക്ക് അയക്കണെങ്കിലയക്കാന്ന് പറഞ്ട്ടങ്ങനെ ണ്ടായ്രുന്നു.
അതെലേ ഇനിപ്പ സ്കൂളും തൊർക്കാറായില.
ആഹ് അതേ രണ്ട് മൂന്നാഴ്ചറ്റേ ള്ളൂ.
ആഹ് ഇനിപ്പം മഴ പിടിക്കൂന്ന നിക്ക് തോന്നണെ നിപ്പ വല്ല്യെ ചൂട് മാറീട്ടുണ്ടന്ന് തോന്ന്ണ് കണ്ട്ട്ട്. വല്ല്യ വെയിലില്ല ഭയങ്കര ശക്തിയുള്ള വെയില്ണ്ടായതതൊന്നു പോ
ആഹ് ആ യിലി ണ്ടാവന്ന് വിചാരി ക്ക ദിവസൂം.
ആഹ് നിങ്ങള് കറിവേപ്പിലൊക്കെ പൊർത്ത് കടേ കൊടുക്കുവോ അതോ?
ഇല്ല കടയില് കൊട്ക്കൂല ഞമ്മടെ വീട്ട്ല ആവശ്യത്തിനും പിന്നെ അപ്പറം ഇപ്പറ ള്ള ആൾക്കാർക്ക് ആഹ് എങ്ങനെ കടീലൊന്നും ട്ക്കൂല അ ഇത് വേഗം. ഈ വെഷാംശം ഇല്ലാത്തതായോണ്ട് വേഗം മോശായി പോവല്ലോ നമ്മളന്നെ ഫ്രിഡ്ജില് പിന്നെ. പ്ലാസ്റ്റിക്കിന്റെ കവറിലിലിട്ടിട്ട് അങ്ങനെ വെക്കാച് മോശാവാതിരിക്കാ വേണ്ടീട്ട്
ആ അതൊരാഴ്ച കിട്ടൂതോന്ന്ണൂ ല്ലേ അങ്ങനെ വെക്കുമ്പോ
ഒരാഴ്ച്ച രണ്ടാഴ്ചോളം പോവും ഈ വെള്ളത്തിന്റെ അംശയില്ലാണ്ടാവണം ആ ആ വെള്ളം നിൽ ഇതധികം ഇതായി പോവും
ആഹ് അപ്പാവുമ്പോ നമ്മ അധിക നാ നേരം ചീത്തയാവാണ്ട പ്പൊ കി ട്ടിക്കോളും അപ്പൊ കൂടെ കൂടെ പോയി പറിക്കാൻ നിക്കണ്ടല്ലോ
ആഹ് ആഹ് അങ്ങനെ പറിക്കാർ ഉം ഉം
ഉം പിന്നെ വേറെ